ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് തിരക്കിലാണോ
ആഹ് തിരക്കൊന്നുഇല്ല എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ
ആഹ് ഇവിടെന്താ സുഖായിരിക്കണു കൊഴപ്പൊന്നുല്യ എടാ അഡ്രസ് ഒക്കെ വാങ്ങുമ്പോ എങ്ങനെയാ ഓൺലൈനായിട്ടാണോ വാങ്ങാറ്
ഡ്രസ്സ് ഓൺലൈനായിട്ടും വാങ്ങാറുണ്ട് അല്ലാതെയും വാങ്ങാറുണ്ട്
പിന്നെ ഓൺലൈനായിട്ട് വാങ്ങുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങണം നമ്മൾ കടകളി പോകുമ്പോ നമ്മള് ഉദ്ദേശിക്കന്നെ കിട്ടണോന്നില്ലല്ലോ
ആഹ് അല്ല ക്വാളിറ്റി ഒക്കെ നോക്കിട്ടാ വാങ്ങാറ്
ആ അതിപ്പോ ഓൺലൈനായിട്ട് വാങ്ങുമ്പോ നമുക്ക് കോ ളിറ്റിയുടെ കാര്യത്തി നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോ നമ്മള് അത് നോക്കും എങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കത്തില്ല കൈ കിട്ടുമ്പോ
ആഹ് എനിക്കതെ അത് കാരണം ഡ്രസ്സ് ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴേ ഒരു പേടിയ കാരണം ഇനിയിപ്പോ ഒറ്റലക്കിന് ചെലപ്പോ നല്ല നിറൊക്കെണ്ട് പോയി കഴിഞ്ഞാല് അതും പണിയാവില്ലേ ഞാൻഅങ്ങനെ വാങ്ങാറില്ലെ ഞാനിങ്ങനെ കൊറെ പേരുടെ അടുത്ത് അഡ്വൈസ് ഒക്കെ ചോദിക്കും എങ്ങനെണ്ട് നല്ലതാണോ ചോദിക്കും എന്നിട്ടാണോ വാങ്ങാർഞ്ഞെ
ഉം ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഓരോ ഡ്രസ്സിന്റെ ലിങ്ക് ഒക്കെ കൊടു ത്തേക്കല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ ചിലത് വാങ്ങാറുണ്ട്
അതെ ആഹ് ഏത് ന്നാ വാങ്ങാറ്
ഞാൻ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതിൽന്നെല്ലാം വാങ്ങാ വാങ്ങിട്ടുണ്ട് ഒരുപാടൊന്നും അങ്ങനെ വാങ്ങിട്ടില്ല കുറച്ചൊക്കെ
അതെ അമീഷോന്ന് വാച്ചൊക്കെ വാങ്ങണ നല്ല താട്ടോ
ആഹ് മീഷോയില് കുറച്ച് ലാഭമുണ്ട് മറ്റേ
കൂട മറ്റുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസും കുറവാണ് ഇല്ലെ
ആഹ് അതെ അതെ
അഹ് ഞങ്ങള് കൊറേ മീഷോന്ന് കൊറേ സാധനങ്ങള് വാങ്ങീണ്ട്ട്ടോ ഈ മറ്റേ സോളാറിന്റെ ലൈ റ്റൊക്കെല്ലെ
ഓഹ് ഓഹ്
അത് പിന്നെ നമ്മളെ ഈ പവർ ബാങ്കിലൊക്കെ കുത്താം പറ്റിയ മറ്റേ യു പി എഫ് ബൾ ബൾബൊക്കെല്ല്യേ അത് പിന്നെ വാച്ച് പിന്നെ കുട്ടിക്ക്ള്ള കട്ടകളൊക്കെല്ലെ കളിക്കാനുള്ളത് അങ്ങൻത്തൊക്കെ വാങ്ങാ -
ഉം നമ്മള് അങ്ങൻത്തെ സാനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ട് ഹ് വെന്താ ഡ്രസ്സ് കൂടാതെ ഈ അടുക്കളയിൽ ഉപയോഗി ക്കുന്ന മറ്റേ നൂലപ്പ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഭവംണ്ടല്ലോ സേവാ നാഴി എന്ന് പറയുന്ന
ആഹ് അതൊക്കെണ്ടയില്
ആഹ് അത് നമ്മള് ആമസോണീന്ന് വാങ്ങിട്ടുണ്ട്
അതെ
ഉം
അഎങ്ങനെ നല്ലതാ
അ നല്ലത അത് ഒരുപാട് ഇടിയപ്പത്തിന് മാത്രല്ല പക്കാവട മിച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചൊക്കെ ഉണ്ട് അതില്
ആഹ് അച്ച്കൾ ഇണ്ടാവും ആഹ് ആഹ് അത് ഇബടെ വീട്ടിലങ്ങനെ വാങ്ങിണ്ടായ്രുന്നു കടേന്ന് വാങ്ങിയന്നേണ് വാങ്ങിയപ്പങ്ങനെ കിട്ടീണ്ടായിനി
ഉം
കൊറേ ഷെയ്പ്പ്ല്ള്ള കൊറേ ചില്ല്കള് അയില്ണ്ടായിർന്നു
ആഹ് ഇവിടെയും അങ്ങനെ വാങ്ങിയതാ അതൊക്കെ വാങ്ങിട്ടുണ്ട് പക്ഷെ ഡ്രസ്സ് വാങ്ങുമ്പോ ഒരു പേടിയാ നല്ലതായിരിക്കോ ഒക്കെ
പിന്നെ പെട്ടെന്ന് പിനിഞ്ഞ് പോയി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാവേ പിന്നൊരു ചേച്ചി ഒര് പ്രാവശ്യം ഒരു സാരി വാങ്ങിണ്ടായി മീശോന്നാ തോന്ന്ണ് അതിന് ആഹ് ആഹ് സാരിയാണ് ഒരു നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റിനാ വാങ്ങി തോന്ന്ണ് ട്ടോ ഒരു കല്യാണത്തിന് ഉടുക്കാം വേണ്ടി വാങ്ങിയതാ ഉടു അന്ന് ഫസ്റ്റ് ഡേ ഉടുക്കുമ്പോ നല്ല ഭംഗിണ്ടായിരുന്നു കാണാന് പിന്നെ ഒരലക്ക് കഴിഞ്ഞപ്പഴേ അതിന്റെ കളറൊക്കെങ്ങട്ട് ഇളകി പോയി ഈ ഒരു സ്ഥലത്ത്ന്ന് അപ്പറത്തേക്ക്ങ്ങട്ട് പിടിച്ചിട്ട് ആകങ്ങെട്ട് ഇതായി പിന്നെ അയിന് ഷേഷം ഇൻക്ക് വാങ്ങാറില്ല അനെ പേടിയാ വാങ്ങാന്
ഉം ഹും
പിന്നെ ഇപ്പട്ത്ത് ഒര് ചേച്ചിങ്ങനെ പറയ്ണ്ടായി ചുരിദാറുകളൊക്കെ നല്ലതാണ് നെറ്റിന്റെ ഒക്കെ നോക്കി വാങ്ങിയാ മതി നെറ്റ് അല്ല മറ്റേന്താ ഈ ഒരു തുണിണ്ടല്ലോ എന്താ അയിന് പറയാ നെറ്റിന്റെ പോലെ തന്നെണ് ശിഫോണാണൊ അത് ശിഫ് ഫോണാണോ എന്താന്നറീല്ല അങ്ങനത്തൊരു കൊറച്ച് ബലള്ളൊരു തുണിയാ അങ്ങൻത്തെ നോക്കി വാങ്ങണം അത് ഫീഡ്ബാക്ക് നോക്കിട്ട് വാങ്ങിയാ മതി കിട്ടുന്നൊക്കെ ആ ഏജ് വാങ്ങിയ മുന്നൂ സംതിങ്ങക്കൊള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റിള്ള തുണിയാ അലക്കിയാലൊന്നും കളർ പോവാത്തത്
ഓൺലൈനിന്ന് ചെരുപ്പൊക്കെ വാങ്ങാറുണ്ടോ
ചെരുപ്പ് അങ്ങനെ വാങ്ങാറില്ലടാ അതും ഇതു പറയ്ണ പോലെ രണ്ടും ചെൽപ്പോ കൊറച്ചൂസം ഇട്ട് കഴിഞ്ഞയിഞ്ഞാ അവ് പെട്ടന്നാട്ട് പൊട്ടിയാലൊ വിചാരിച്ച്
മ് അതനമക്ക് പെശല് മാത്രല്ല നമ്മടെ നമ്മടെ സൈസാണോന്നു നമക്ക് പറയാപറ്റത്തില്ല
ആ അതിലാണങ്കി സൈസ് വേറെ എന്തെക്കേ കൊടുത്താണ്ല്ലേ നമ്മള് സാധാ അഞ്ചിഞ്ച് ആറിഞ്ച് അങ്ങനെയല്ലെ കൊടുക്ക വേറെന്തോരു സൈസ് ഞാനീ ഈ ഷൂന്റെക്കെ സൈസ് വാങ്ങില്ലേ അങ്ങന്ത്ത്തെ സൈസൊകെ ഞാൻ കണ്ടത്
മ്
ഞാ കുട്ടിക്ക് ഇതുപോലെ ചെരുപ്പ്ടുക്കാൻ വേണ്ടി നോക്കിണ്ടായി അപ്പയില് അങ്ങനെ കണ്ടത്
ആ പിന്നെ ബാഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ബാഗ്
അ ആ ഞാനും വങ്ങീണ്ട് പക്ഷെ അയിന്റെ വള്ളി ഇട്ണ ആ ഭാഗണ്ടല്ലൊ ആ ഒരു മ് സ് ഈ കണ്ണീടെ അവ്ടെ അവ്ടെ പെട്ടെന്ന് ണ്ട് പൊട്ട് ട്ടി പോര്ല്ണ്ട് ഞാൻ രണ്ടു ബേഗ് വാങ്ങിട്ട് അങ്ങനെ പൊട്ടി പോയി അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിട്ടില്ല
മ് മ്
ആ റേറ്റ് കൂടുതലിന്റെണോ വാങ്ങാ
ഒരു അഞ്ഞൂറ് ആ അതിനുള്ളിൽ നിക്കുന്നതേ വാങ്ങ പക്ഷെ നല്ല ബാഗ് രുന്നു കവ് മ്മൾ പൊറത്ത്ന്ന് വാങ്ങാണെങ്കി അയിൻ്റെ എരട്ടി പൈസ കൊടുക്കണം
ആ ണ്ട് നല്ല റേറ്റ്ണ്ട് ബേഗിനൊക്കെപ്പൊ ഞാനിപ്പോ മറ്റേ ആ ഞങ്ങള്ടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഇങ്ങനെ ഇണ്ടാക്കണ്ട് ബേഗൊക്കെ
ആ
അവരെടുത്ത് അഞ്ഞൂറ് രൂപയ്ക്കെന്നെയാണ് റേറ്റ് വെര്ണത് ക്ഷെ നല്ല ക്വാളിറ്റിള്ളാണ് ണ്ടാക്ക്ണതാവര്
ഓഹോ
ആ നമ്മള് പറഞ്ഞ ഡിസൈനിലൊക്കെ ണ്ടാക്കി തരും എങ്ങനെ വേണ്ടച്ചെങ്കില് അങ്ങനെ ഇങ്ങനെ വാങ്ങാറില്ല
അതേല്ലേ
മ് പിന്നെന്താ അവിടത്തെ വിശേഷം ഏ ഇന്നു മഴല്ല ഇന്ന്പ്പോ നല്ല വെയിലൊക്കേർന്നു ഇന്നലേം മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു രാത്രി ഒക്കെ
ആ ഇന്ന് ഇവിടേം നല്ല വെയിലായിരുന്നു നല്ല വെയി നല്ല ചൂടുണ്ടായിരുന്നു ഇന്നലെക്കെ ചെറിയ മഴയുണ്ടായിരുന്നു അപ്പോ തണുപ്പൊക്കെ ണ്ടായിരുന്നു ക്ഷേ ഇന്ന് നല്ല ചൂടായിരുന്നു പക്ഷേ അത് നല്ലത ബെഡ് ഡ്രസ്സൊക്കെ ഒണക്കിയെടുക്കാനൊക്കെ
ആ ആ ശെരിയാ മ് അനിപ്പങ്ങട്ട് മഴക്കാലന്നെല്ലേ
അതെ ഇനിയിപ്പോ ഓ ജൂണല്ലേ ഇനിപ്പൊങ്ങട്ട് ഭയങ്കര പെരുമഴയായിരിക്കും ഇടിയും മഴയൊക്കെ ആയിരിക്കും
ആ ക്ലാസ് പോമ്പോ എങ്ങനെ മ് പോയിട്ട് വെരാ
ആ പോയിട്ട് വരാ ഇപ്പം ഫ്രീ കെ സാർ ടി സില് ഫ്രീ ആയിട്ട് പോയിട്ട് വെരാ ചെയ്യാറ്
ആ ആ അല്ല അങ്ങനെ കൺസെഷൻ അതൊന്നും വേണ്ടാല്ലേ അതിനും
വേണ്ട വേണ്ട കൺസെഷൻ ഉപയോഗിച്ചായിരുന്നു നേരത്തെ പൊക്കോണ്ടിരുന്നത് പക്ഷെ ഇപ്പം- ഫ്രീ ആയോണ്ട് കൺസഷൻന്റെ ആവശ്യയില്ല.
അതെയില്ലേ ആ അത് നന്നായി ഇനിപ്പോ എന്നാ തിങ്കളാഴ്ച മുതലോ
ആഹ് ഇനി തിങ്കളാഴ്ച മുതല് പോണം
ആഹ് ഡിഗ്രി ഫൈനൽ ഇയർന്നല്ലേ പറഞ്
ആ ഫൈനൽ ഇയറ്
ആഹ് ഫ്രഷേസ്ഡേക്ക്‌ ഒണ്ടായില്ലേ?
ഫ്രഷേസ്ഡേ അഡ്മിഷൻ നടക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് ഇയേഴ്സിന്റെ
ആ അതെ ആ അത് ശരി.
അവർക്ക് ജൂലൈ മുതലേ ക്ലാസ് തൊടങ്ങത്തൊള്ളൂ.
അതെ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ വന്നില്ലേ
ആഹ് അത് വന്നെന്ന് തോന്നുന്നു അറിയാൻ കഴി ഞ
ആഹ് അത് ശരി. അങ്ങനെ റാഗിങ്ങൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇപ്പൊ
ഇല്ല വുമെൻസ് കോളേജാ
അതെ ആ അത് ശരി.
അത് കൊണ്ട്‌ അങ്ങനത്തെ പ്രശ്നങ്ങളൾ ഒന്നുംയില്ല
ആഹ് ഇന്നിപ്പോ ഉം ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞാ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ തൊടങ്ങല്ലോ അല്ലേ?
ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞാ അതാണ് പ്രശ്നം പ്രോജക്റ്റും ഫീൽഡ് വിസിറ്റും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്.
ആഹ് ഞങ്ങക്ക് പിന്നെ ഫീൽഡ് വിസിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല- ഇപ്പൊ രണ്ട് വർഷൊക്കായിട്ടാ തൊടങ്ങിയത് തോന്ന്ണ് അങ്ങനെ ഞങ്ങള് പഠിക്കുമ്പോഴൊന്നും ഒണ്ടാരുന്നില്ലിയ
ഈ സെക്കൻഡ് ഇയറിലെ ഒരു ആഹ്- സെക്കൻഡ് ഇയറിലൊരു ഇന്റേണ്ഷിപ്പ് ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം
അതെ ആഹ് അതെവിടെയാർന്നു
അത് നമ്മള് തിരുവനന്തപുരത്താ ചെയ്തത്
ആഹ് അ അതെന്താ വല്ല ഇൻഡസ്ട്രിയിലാണോ
അത് നമുക്ക് ഞാൻ ഹിസ്റ്ററിയാ പഠിക്കുന്നത് അപ്പോ ഹിസ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഏതേലും സ്ഥാപനങ്ങള് ഇപ്പോ- ആർക്കിയോളജിയിലോ ആർക്കൈവ്സിലോ ഒക്കെ ചെയ്യാം മ്യൂസിയം അങ്ങനെ എവിടേലും ഒക്കെ ചെയ്യാം ഉം
ആഹ് അവിടെന്താ ചെയ്യ്ക
അവിടെ ചെന്നാ അവര് നമുക്ക് എന്തേലും വർ വർക്ക് തരും അവിടെ നമ്മക്ക് തന്നന്ന് പറഞ്ഞ അവിടെ ആഹ് ചെയ്യണം
ആഹ് അങ്ങനെ പേയ്മെന്റൊക്കെ ചെയ്യൊ അവര് അപ്പൊ അതൊ നമ്മള് വെറുതെ ഇങ്ങനെ ഇതിന്റെ ഭാഗായിട്ടങ്ങനെ ചെയ്യാ
നമ്മളത് പഠിത്തിന്റെ ഭാഗായിട്ട് പോന്നല്ലേ അപ്പൊ നമുക്കതിന് പേയ്മെന്റ് ഒന്നുയില്ല നമ്മള് അങ്ങോട്ട് ഫീസ് കൊടുത്ത ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് പക്ഷെ ചെല സ്ഥാപനങ്ങളില് ഫീസ് സ് വേടിക്കത്തില്ല
ആഹ് ആഹ് അങ്ങനെക്കെ ഇണ്ട് ഇല്ലേ
ആഹ്
അത് ശരി ആഹ് ഞങ്ങള് പഠിക്കുമ്പോ അങ്ങനെ ഉണ്ടാർന്നില്ല്യട്ടോ അത് ഞാൻ കേട്ടിട്ടൊള്ളു അതെ പക്ഷേയ് ഞാൻ അങ്ങനെ കയ്ഞ്ഞ വർഷ അങ്ങനെ കേട്ടിട്ട്ണ്ടത്. ഇന്റേൺഷിപ്ണ്ടാർന്നുന്ന് പർഞ്ഞിട്ട് ഉം ഞങ്ങള് പഠിക്ക്ണ കാലത്ത് പ്ലസ് ടുല് പഠിയ്ക്ക്ണ കാലത്തെ ഞാൻ പഠിച്ചാർന്ന സ്കൂള്ള് ന്റെ കൊർച്ച് ഫ്രണ്ട്സ് പഠിചിണ്ടാർന്നെ അവർക്കങ്ങനെണ്ടാർന്നു പർഞ്ഞു പ്ലസ് ടുന്ന് ഇന്റേൺഷിപ്പ്. ബാങ്കില് പോയിട്ടാണ്ടാർന്നെ അവര് കൊമേഴ്സ ണ്ടാർന്നതേ അ അപ്പൊ ബാങ്കുകള്ള് പോയ്ട്ട് വർക്ക് ചെയ്യ ചെയ്താർന്നെന്ന് പർഞ്ഞര്ന്നു.
അത് പക്ഷെ
അല്ലാ അതിപ്പോ ഇന്റേൺഷിപ്പോണ്ട് എന്താ അവര് ഉദ്ദേശിക്ക്ണത്?
ഇന്റേൺഷിപ്പ്ന്ന് പർഞ്ഞാ നമ്മക്കൊരു നമ്മേടൊരു സ്കിൽ ഡെവലപ്മെന്റ് അത് അങ്ങനെ അത്രേ ഉദ്ദേശിക്കുന്നൊള്ളൂ. നമ്മക്കെന്തെങ്കിലും ജോലിയിലെ ഭാവിയിലേക്കുള്ള ഒരു ഉപയോ ഉപകാരം പ്പെടും ന്നുള്ള രീതിയില അവരുദ്ദേശിക്ക്ന്നെ.
ആഹ് നമുക്ക് സർട്ടിഫിക്കേറ്റൊക്കെ തര്ണ്ടാവൂല്ലേ?
ആഹ് സർട്ടിഫിക്കറ്റ്ണ്ട്.
ആഹ് മാർക്കെന്തേലും തരോ? ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്കല്ല മറ്റേ എന്താ
ആഹ് നമ്മടെ സി മാർക്ക് ഇന്റേണൽ മാർക്കിനത്ത് വരും.
ആഡെയ്യാൻ പറ്റുല്ലേ?
ഉം അതില് ഇന്റെർണൽ മാർക്കില് ആടെയ്യും.
നിർബന്ധാവൂലെ എല്ലാർക്കും വേ ചെയ്യണംന്ന്? ആഹ് അപ്പ നിങ്ങടെ ഡിപ്പാർട്ട്മെന്റില് മാത്രൊള്ളൂ അല്ല എല്ലാർക്കുംണ്ടോ?
അല്ലല്ല എല്ലാ കോളേജിനും ഉണ്ട് സെക്കൻഡ് ഇയറില് ഇന്റേൺഷി പ്പ് മസ്റ്റായിട്ട് കംപ്ലീറ്റെയ്യ.
അതെ ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ടെന്താ പ്ലാന്?
ഡിഗ്രി കഴിഞ്ഞിട്ട് ഏഹ് പി എസ് സി കോച്ചിങ്ങിന് പോവാൻ ഉദ്ദേശിക്ക്ന്ന് ഇല്ല പി ജി ചെയ്യുന്നില്ല.
ആഹ് ആഹ്. ആയില്ല്യ അങനെ പിന്നെന്താ ആർട്സ്ഡേ ഒക്കെ കഴിഞ്ഞോ?
ആ ആട്സ് ഹേ കയ്ഞ്ഞ ഈ വർഷം ഇല്ല കയ്ഞ്ഞ വർഷം ഇണ്ടാര്ന്നു.
ആഹ്.
ഈ വർഷത്ത് കഴിഞ്ഞില്ല ഇനി ഇപ്പൊ പുതിയ പിള്ളേ കുട്ടികളൊക്കെ വന്നിട്ട്.
ആഹ് ആത് ശരി ആക്‌ടേഴ്സ് ആരേലും വരാറുണ്ടോ?
എന്തോ?
ആക്ടേഴസ് ആരെേങ്കിലും വരാറുണ്ടോ ചോയ്ക്ക്യ ഇനാഗു റേഷനെ?
ഷൻ എന്തേലൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോ ഓരോര്ത്തര് സെലിബ്രിറ്റീസൊക്കെ വരാറ്ണ്ട്.
അതെ ആഹ്
നമ്മുടെ യൂട്യൂബിലെ ഇൻഫ്ലുവൻസേസ് ഓ ശരി ശരി.
ശരി
പിന്നെ